ഹലോ
ആ കേൾക്കില്ലേ
ആ കേക്ക്ണ്ട് സുഖല്ലേ?
ആഹ്
ആ വേറെന്തൊക്കെ വിശേഷങ്ങള് ചായടിക്കെ കഴിഞ്ഞോ
ആ ഓ ചായടിക്കെ കഴിഞ്ഞു
ഉം
ചായവിടെയ്‌ന് അത്ര നിർബന്ധല്ല മക്കക്ക്. വെള്ളം കിട്ടിയാ മതി പ്പപിന്നെ ചൂട് ആണല്ലോ.
ചൂടായതൊണ്ട്
ആഹ്
ആ പിന്നെ?
മദ്രസ് പോവാനുണ്ട് മോള് രാത്രി ആണ് മദ്രസ്.
ഏ എപ്പളാ തൊട്ങ്ങാ?
ഏഴ് മണി ആകുമ്പ തൊട്ങ്ങും പിന്നെ മഗ്‌രിബ് അവിടന്ന് നിസ്കരിക്കല മദ്രസ്ന്ന്.
ആ മഗ്‌രിബ്ക് അങ്ങട്ട് പോവു ണ്ടാവൂലേ.
ആ ആ ആ പിന്നെ ഇഷാഹ് അവ്ടന്ന് ആട്ന്ന് നിസ്കരിച്ചു ഒമ്പത് മണിയാ വീട്ടിലെത്തും പിന്നെ ഞങ്ങളടുത്തന്നെ മദ്രസ്സ്
അ ആഹ്
ഞങ്ങക്ക് വല്ല്യ ബുദ്ധിമുട്ടില്ല ഞങ്ങള് നേരെ കാണോട്ത്തായ്തോണ്ട്
എത്രാം ക്ലാസ്സിലാ?
ഓളഞ്ചിലേക്ക്.
ഏ പ്പ നാലില ലേ
അല്ല നാലിലല്ല അഞ്ചിലാണ് പ്പൊ
ആഹ് ആഹ്
പിന്നെ മറ്റേ മക്കളൊക്കെ.
ഒരാളെപ്പൊന്നില് ചേർത്തീണ് ക്കൊല്ലം ചേർത്തീണ് ഒരാക്ക് ണ്ട് മൂന്ന് നാല് വയസ്സായിട്ടുള്ളൂ.
ആഹ് ആഹ്
പിന്നെ ന്തൊക്കെ പണിളൊക്കെ കഴിഞ്ഞോ?
ഓ പണിളൊക്കെ കഴ്ഞ് പണികള്ർഞാപ്പ ഈ ആരുംല്ലാഞ്ഞാ പിന്നെ അയ്നാത്രം വല്യ ബുദ്ധിമുട്ടില്ലല്ലോ അവനാന്റെ ആക്കത്തിനനുസരിച്ച് ഇങ്ങനെ എടുക്കെ, എടുക്കാതെനിക്കിയേ.
ആഹ്
ചെയ്യ, ആണ്ങ്ങൾ ഇണ്ടാവുമ്പ നമ്മൾ കറക്റ്റ് കറക്റ്റ് എല്ലതും കറക്റ്റ്ന് ചെയ്യാണല്ലോ?
ആഹ് ആഹ്.
ഇല്ലാഞ്ഞാൽ പി പിന്നെ അങ്ങനെ ഉണ്ടാവുകയാണ് ഒരു കണക്കിന് നല്ലെന്നാ തോന്നുന്നെ എന്നാ പിന്നെ
ന്നാ പണി കയ്യും
പെട്ടന്ന് പണി കയ്യന്ന് വൃത്തിക്ക, അത ആരുല്ലാഞാ ഇങ്ങനെ തിന്നാണ്ടാക്കാൻ തന്നെ മടിയാ.
ആഹ്, അത് ശെര്യാ ആരുല്ലാഞാല്.
ആഹ്, ഇത് ഒന്നാമതേ ചെ ഒരേ മക്കളായിട്ട് നമ്മളെ എന്തെങ്കിലും കാര്യമായിട്ട്ണ്ടാക്കിയാലോൽക്ക് എന്തോര് മിസ്റ്റേക്കണ്ടാവും. ക്ക് മാണ്ട, ചെറിയ മക്കളാവുമ്പോ ഒന്ന് എരു കൂടിയാല് അപ്പൊ പറയും ഇതേരുണ്ട് മാണ്ട.
ആഹ്
അപ്പൊ പിന്നെ നമ്മളന്നെ തിന്ന് തീർക്കണോം.
അത്കൊണ്ടന്നെ ഇണ്ടാക്കാനും തോന്നൂല.
ആഹ് പിന്നെ ആണുങ്ങൾ ണ്ടെങ്കിൽ അങ്ങട്ടും ഇങ്ങോട്ട് ഷേറീത് കൊർച്ച്‌ ഇങ്ങളെടുത്തോളൂ കൊർച്ച് ഞാനും എടുക്കാ കൊറേ അങ്ങട് തീർത്തോളും. പിന്നെ ഓല് ഇണ്ടാവുമ്പോ നമ്മുക്ക് തിന്നാനൊരു രസാണല്ലോ? ഇണ്ടാക്കാൻ തന്നെ മടിയാണ് എന്തായാലു.
ഉം, അത് ഇവ്ടിയെ അങ്ങൻതന്നെ.
ആഹ് രാവി രാവിലൊക്കെ ഫുഡ് ഉണ്ടാക്കി ക്കിയാല് ആ ചെലപ്പം മക്കളൊക്കെ പോയി തറവാട്ടന്ന് തിന്നും.
ആഹ്
അപ്പം ഇവിടെള്ളൊക്കെ ബാക്കിആവും. അങ്ങനെ ആവുമ്പോ പിന്ന ഞാനൊരു പതിനൊന്നണി ഒക്കെ ആവുമ്പോക്കകൂടി ആണ്ട് കൊടുത്തേ ക്കു നാട്ന്ന തിന്നോളി ഇവിടത്തം കൂടിഅർഞ്ഞാത്
ആഹ്
അതല്ലാഞ്ഞ പിന്നെ നമ്മക്ക് അങ്ങനെ സാധനം ഇല്ലാതെ ആക്കണത് ഒര് എട് റാണല്ലെ. അപ്പ പിന്നെ നമ്മള ഓരോ ദിവസത്തിന ഓരോ ദിവസത് ത്തിന് അങ്ങനെ ഒപ്പിച്ച് പോകുമ്പോ പിന്നെ
ആഹ്
ഇരുട്ടാകുമ്പൊഴ് ഒര് എടങ്ങേറുആണ്.
ആഹ്.
ബുദ്ധിമുട്ടൊന്നും ഇല്ല, പിന്നെ തറവാടടുത്തുള്ളതുകൊണ്ട് പിന്നെ എല്ലാം കൊണ്ട് സുഖാണ്.
ആഹ് ആഹ്, ഇവിടെ ഇണ്ടാക്കിയത് അങ്ങട്ട് കൊടുത്തച്ചാലും ഓല് അവിടെ പോയി തിന്നോളും.
അവ്ടത്തത്, അയെമ്പൊ എൽ മക്കക്ക് മക്കള്ണ്ടാവുമ്പൊളാണെല്ലോ തിന്നാൻ തോന്നുള്ളൂ.
ആഹ്
ആട എളച്ചിക്ക് രണ്ടെണ്ണം ഇണ്ട്. അപ്പൊ ഓരെല്ലാരും പാടെ കൂടിയാല് ഏത് തിന്നാത്തതും അപ്പൊ ഞാൻ ചെൽപ്പൊ അങ്ങനെ പത്രത്ത് വേ ഇതാക്കീ ട്ടോ അല്ലെങ്കിൽ ആട്ടാട കൊടുത്തേക്കാ തിന്നോളി പറയും, പിന്നെ ആട പോയി നന്നാക്കി നന്നാക്കൂ.
ആഹ്
അങ്ങനെയൊക്കെയാണ്. ഇഞ്ഞാടെന്തെങ്കിലും ബാക്കി ഇണ്ടെങ്കില് അവിടെ എളച്ചി വിളിച്ചാട്ട്... ഇവിടെ ഉണ്ട് ഇങ്ങെട്ട് പോരീ പറയും.
ആഹ്
അങ്ങനെയൊക്കെണ്ട് ആക്കലാണ്.
ആഹ് ആഹ്
ഉം.
പിന്നെ മഴൊക്കെ പെയ്തോ? കിട്ടിയോ?
മഴ കിട്ടിയിട്ടില്ല. മഴപ്പോ ഇങ്ങനെ മൂടി കെട്ടിണ്ടൊക്കെ രണ്ടു ദിവസം മൂന്ന് ദിവസൊക്കെ വന്നീനി. ഇന്ന പല്ല വെയിലാണ്.
ആഹ നല്ല ചൂടാണല്ലോ ഇനിയിപ്പോ മഴ പെയ്താ ത്തന്നെ നേരം വെള്ക്കുമ്പോക്ക്ന് പിറ്റേന്ന് നേരം വെളും ക്കുമ്പോക്ന് പെയ്തതൊന്നും കാണാണ്ടാവൂല
പെയ്തത് കാണാനും ല്ല പിന്നെ നല്ല ചൂടുമ്പോകേക്കാരം അത്ത്
ആ ആ
ആ വിങ്ങലൊക്കെ ഉള്ള്ക്ക്അട് വേരിയാണല്ലോ
ആ
തണ്പ്പ്ള്ള ഒരു മഴ നന്നാക്കിന്നെ പെയ്യണം
ആഹ
ഇങ്ങൾക്ക് ഈ ബിരിയാണി ണ്ടാക്കാനറിയോ
ബിരിയാണി ണ്ടാക്കാൻ അറിയോയിച്ചാല് ഇണ്ടാക്കാൻ ഞാൻ എങ്ങനെങ്കിലുംഒക്കെ ണ്ടാക്കും ഞാ അങ്ങനെട്ട് ണ്ടാക്കി നോക്കി ക്കിയിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യട്ടണ്ടാക്കിട്ട് അഹ് ണ്ടാക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ വന്നില്ല ഇവടെ ഇമ്മണ്ടാക്കും
ആ ആ മൂത്തോല് ണ്ടാവുമ്പം അമ്മള് പോവൂലല്ലോ എന്തിനും ഒക്കെ റെഡി ആക്കി കൊടുക്കും
ആ റെഡിയാക്കി അങ്ങനെ വെച്ചെടുക്കും അങ്ങള് രണ്ടാളും
ആ ആ
ച്ചക്ക് തീരെ കയ്യേന പിന്നെ ഇമ്മ വെക്കണേ ഇമ്മ ഇല്ലാത്ത ഒരു സാഹചര്യ പിന്നെ ഞങ്ങ വെക്കണ്ടിരുല്ലോ ന്ന് വിചാരിച്ചൊക്കെ കണ്ട് നോക്കി ഒക്കെ വെക്കും അതാണ്ലെ ആരെ ഒരാള് നോക്കാഞ്ഞാല് എന്തോ പെട്ടെന്ന് ണ്ടാക്കേണ്ടി വന്നാ
ആഹ
അപ്പൊ ഒർങ്ങുല്ലോ പിന്നെ ഇപ്പ ബേജാറില്ലാത്തെ എത്താച്ചാല് യൂട്യൂബ് ണ്ടല്ലോ
ആഹ അതെന്നെ അയി ലൊക്കെ നോക്കിട്ടന്നെ പഠിച്ചത് ഓരോന്ന ങ്ങനെ ചെയ്യും ഇങ്ങള് പിന്നെ സ്പെഷ്യലായിറ്റ് എന്താണ്ടാക്കല് കറിയൊക്കെ
സ്പെഷ്യലായിട്ട് കറിയാ ചിക്കനും ബീഫും അങ്ങനെയൊക്കെ ണ്ടാക്കാന്നല്ലാതെ
ആ ആ
വല്യ സ്പെഷ്യലും കാര്യൊന്നുംല്ല പിന്നെ ഞാന് ഇവിടെ ആര് ആർക്കും അറിയാത്ത പിന്നമമാക്കൊന്നും അത്ര ഇരിതില്ലാത്ത കുക്കറപ്പേ ഉള്ളു
കുക്കറ അപ്പോ
ആഹ കല്ത്തപ്പത്തിന്റെ മതിരി കുക്കറപ്പം
ചട്ടിപ്പത്തിരി ഒക്കെ പറിണ താ
അല്ല ചട്ടിപ്പത്തിരിയല്ല മറ്റേ പച്ചേരി അരച്ചാണ്ട് ശർക്കര ഉരുക്കിയാണ്ട് കുക്കറില് പാര്നെ
ഇക്കിറിയുല അഹ് കല്തപ്പല്ലേ
ആ കല്ത്തപ്പം കുക്കറപ്പ കുക്കറില് ണ്ടാക്കുമ്പം കുക്കറപ്പ അറി
ആ
കല്ത്തപ്പന്നെയാണ്
ആ ആ
അത് പിന്നെ കുക്കറില് വേഗണ്ട് തട്ടിക്കൂട്ടി അഹ് അറിയാ
അത്ങ്ങനെ പച്ചേരിയെ
പച്ചേരി അരയ്ക്കാ പച്ചേരി അരച്ചിട്ട് നമ്മളെ തേങ്ങ തേങ്ങ നു കൊത്തി നുറുക്കി ഇടുല്ലോ
തേങ്ങ കൊത്ത്
ആ തേങ്ങാാക്കൊത്തും പിന്നെ എന്താ ചെറിയ ഉള്ളി നമ്മള് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ ആദ്യം കുക്കറിലോട്ട് വാട്ട
ആ
ട്ട് നല്ല ഒരു കറ്പ്പ് കളറ ആവുമ്പോ ഒരു ബ്രൗണ് കളറ ആകുമ്പോ അടുത്ത് ഒഴിവാക്കിയിട്ട്
ആഹ്
പിന്നെ നമ്മള് പച്ചയ്രി അരക്കാ.
ആഹ്
ച്ചേരി അരക്ണേക്ക് രണ്ട് എലക്കായോ പിന്നെ ഇത്തിരി ചോറും
ആഹ് ആഹ്
അങ്ങനെ ഏലക്കായും ചോറും കൂട്ടാ. പിന്നെ മാണെങ്കി നല്ല ജീരകം അങ്ങൻത്തെ ഇതൊക്കെ ഫ്ലേവറൊക്കെ വാ വാണ്ടിയോൽ
വാണ്ടോൽക്കൊകെടാ. ഉം
ആഹ് അങ്ങനെ അത് നന്നായിട്ടരച്ചിട്ട് ഞമ്മള് ഓട്ടാടൊക്കെ അരക്ക്ണ അ അയിനെക്കാട്ടിലും മുറുകണട്ടോ അങ്ങ അങ്ങനെ അരച്ചൊരു പാത്രത്ത്ക്ക് ഒഴിച്ച് വെക്കാ.
ഈ കെ കേക്കിന്റെ ഇതൊക്കെ ഉണ്ടാക്ണെ അങ്ങനെ മുറുകണൊ അത്രക്കൊക്കെ
അത അത്ര മുറുകണ്ടാ ഞമ്മള് ഞമ്മള് മിക്സ് സീല് ഇപ്പോ ഞമ്മള് പച്ചരി ഇട്ടാല് ആഹ് കൊർച് ചൂടി ഒന്ന് അ വെള്ളം ഞമ്മള് എഹ് പച്ചേരി ഞമ്മള് മിക്സീല്ട്ടാല് ആ പച്ചേരി ജസ്റ്റ് ഒന്ന് മൂട്ണ കോലത്തിലു വെള്ളം പാരാ.
ആഹ് ആഹ്. പിന്നെ അയിക്കീ ശർക്കര ഉരുക്കി ഒഴിക്കൂലേ
ആഹ് ശർക്കരു അതാണ് ശർക്കരു ഉരുക്കി ഒഴിക്കും. അങ്ങനെ ഈ മിക്സ് സിന്ന് ഇത് മാറ്റിയിട്ട് പിന്നെ ഞമ്മള് ഇട്ക്ണ പണി ശർക്കര ഉരുക്കാ. ശർക്കര ചൂടോട്ക്കന്നെ നല്ല ചൂട്ലെന്നെ ഒരു അര്പ്പേല് അര്ച്ചാട്ടി ഈ നമ്മള് പച്ചയ്‌രി അര്ച്ചച്ചേക്ക് പാരാ. അഹ് പാരുമ്പം എൾ ക്ക്യോണ്ട് പാരനം. മറ്റേ ചൂടുള്ളതാണല്ലോ അപ്പൊ കട്ട കുത്തും.
ആഹ് ആഹ്
അപ്പൊ നന്നായിട്ട് ചൂടുള്ളതാകുമ്പം കട്ട ത്തും. അപ്പൊ ഞമ്മള് ഈ അരിപ്പേര് പാരുമ്പം നന്നാക്കി മിക്സെയ്തോണ്ട് പാരാ. ഇന്നട്ട് പിന്നെ നല്ല ചൂട് മാണം കുക്കറ്.
ആഹ്
നല്ല ചൂടുള്ള കുക്കർലേക്ക് ഇതൊഴിക്കാ.
ആഹ്
ഇന്നട്ട് ഞമ്മൾ ഇണ്ടാക്കി വെച്ചി തേങ്ങാക്കൊത്തും ഇതൊക്കര് മോളിലേക്ക് ഇടാ.
കുക്കറിന്റെ മൂടി മൂടിയേക്കൂലല്ലോ.
മൂടി മൂടി വെക്കണം. വിസിലൂരണം. ഒര് ആ പത്ത് മിനിറ്റ് ഏറി പോയാൽ പത്ത് മിൻ റ്റ് മതി. അയിൻ്റെ ഉള്ളിലത് ബേവും. ഏഹ് ആഹ് സിമ്മില് ആദ്യം ന നമ്മള് പാരുമ്പം നല്ല ചൂടില് വാണം. പിന്നെ പാർന്ന് ഞമ്മൾ കുക്കറിന് മൂടി മൂട്ണ ടൈമിലത് സിമ്മിലാക്കാ. ങ്ങട്ട് അയിന്റെ ആ ത് വിസിലൂരാ. അപ്പൊ ഒര് പത്ത് മിനിറ്റ് കഴിയുമ്പണ്ടാവും ആ വിസി ലിന്റെ സ്ഥലത്ത് കുമിളകള് ഇങ്ങനെ വന്ന് പൊട്ടും.
അതെങ്ങന?
മറ്റേ അഹ് ഇത് ആവി പോകുമ്പളേ
ആഹ്
ആ വിസിലിന്റെ ഇതിന്റെ ഉള്ള്കൂടെ ആവി പോണ ഞമ്മക്ക് കാണും. അങ്ങനെ അങ്ങനെ കുമിളകള് വര്ന്ണ്ടെങ്കില് അത് ഏകദേശം വെന്ത് ണ്ടാവും. ആഹ് അപ്പയമക്ക് പിന്നെ ഞമ്മക്ക് തൊർന്നോക്കൊക്കെ ചെയ്യ. പിന്നെ നമ്മള് അടച്ചവെക്കാത്തതു കൊണ്ട് ഞമക്ക് തൊർന്നോക്കല്ലോ. വിസിൽ വെക്കാത്തത് കൊണ്ട് അങ്ങനെ നമുക്ക് ടൂത്ത്പ്പിക്കൊ അല്ലെങ്കിൽ മ റ്റേ ഈർക്കിളൊക്കെ ഇട്ത്താണ്ട് കുത്ത്യോക്കിയാല് അറിയാ വെന്ത്ണോ വെ ന്തീല്ലേന്ന്ള്ള അറിഞ്ഞ് അങ്ങനെ വെന്തിട്ടില്ലെങ്കി പിന്നിം ഞമ്മക്ക് ഒന്നും കൂടി കത്തിച്ച് വേവിച്ചൊക്കെ ചെയ്യാ.
ഉം അടി കരിയൂല്ലേ?
അടി കരീനെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മള് സിമ്മിലെ ആക്കാൻ പറ്റുള്ള ചില കുക്കറില് അടി കരിയും ചില കു ഇപ്പൊ അത് നമ്മള ഈ പൈപ്പൻൊക്കെ ചൂടാക്കിയാട്ട അതിന്റെ മുകളില് വെക്കൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങന ഒന്ന് വെക്കല്ല ഞാൻ കുക്കർ ഞാന് ഗ്യാസമളന്നെ വെക്കലാണ്.
ആഹ്
ഇന്റെ പ്രശ്നം ഉണ്ടാവൊന്നുല്ല നമ്മ ശ്രദ്ധ കണം നമ്മള അറിയാതെട്ടേച്ച് പോവ അങ്ങനെ ചെയ്യരുത്.
ആഹ് അപ്പൊ ആയില്ലേ?
ആഹ് അപ്പൊ അപ്പൊ അത്രയേ ഉള്ളു കുക്കറപ്പത്തിന്. സംഭവം സിമ്പിൾ ആണ് പച്ചരിക്കെ അഹ് ചാട്ടോട് പറഞ്ഞു ശരക്കര ഉരുക്കി പറഞ്ഞ ആളായാലും.
ഇട്ട് പോകുമ്പോ ഇന്റെ ഇമ്മക്ക് ഉണ്ടാക്കി തരണ്ട് പക്ഷെ അവിടെ ആവുമ്പോ കണ്ടു നക്കൂല്ല. കിട്ടുണ് അങ്ങനെ തിന്ന വിട എന്നല്ലാതെ.
അതെ എന്റെ ആങ്ങളെ തട്ടുകടയിലാണ് മറ്റേ എല്ലാ കടികളും ഉണ്ടാക്കും എന്റെ ഇബല് ഇങ്ങനെ പറയും വൈകുന്നേരം ചായക്ക് കടി ഉണ്ടാക്കാന്. ആങ്ങളെല്ലാം ഉണ്ടാക്കുന്ന അനക്ക് കണ്ട നോക്കി പഠിച്ച് കൂടി എടുത്തോണ്ട് പഠിച്ചെടുത്ത കൂടി അറിയില്ല നമ്മള് കിട്ടണ തിന്നാന്ന്ല്ലാതാആവാത്തക്ക്
നമ്മള അവിടെ ചെന്നാ ഇതാക്കൂല പിന്നീ പഠിച്ചല് ഇവിടുന്ന ആക്കാരോ.
ആഹ് ഓന വീട്ടിൽന്ന് ഉണ്ടാക്കിക്കാണ്ട് എല്ലാം കൊണ്ടുപോവലാണ് അപ്പൊ. ഓനെ പിന്നെ ഓൽക്കാരർ കൂടിക്ക കൊടുക്കേണ്ട ആവശ്യംഒന്നുല്ല. ഓ ഓര് കൂടി കൊടുത്താലേക്കാര ബുദ്ധിമുട്ട് നമ്മളൊക്കെര് കൂടാൻ പോയാല്
ഉം ഇന്റെ നാത്തുവിന്റെ മാപ്പിളക്ക് അതാണ് ജോലി വൈകുന്നേരംക്കടി ഉണ്ടാക്ക എന്നിട്ട് ഈ ഇറച്ചിപ്പത്തിരി ആഹ് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാവും.
ആഹ് അഹ്
അക്കൊ ഓല മൂത്തച്ചിയ ഉണ്ടാക്ക അതിന് നല്ലോണം ഉണ്ടാക്കൻ അറി
ആഹ്
ഒക്കെ നല്ല പാകം വെവില ഉണ്ടാവുയും ചെയ്യും ഈ ഇറച്ചിപ്പത്രി ഒക്കെ ഉണ്ടകുമ്പോൾ ഞമ്മളേക്കന്നൊക്കെ ആവു മ്പോ കരിയെല്ലാം അടി
ആഹ്ആഹ്
ഉം
വേറെന്താ ഞാൻ എന്റെ മോളൊന്ന് മദ്രസക്ക് വിളിക്കാനെ പോയ ഒക്കെട്ടെന്നാല്
ഏഹ് ആഹ് ആഹ് എന്നയിക്കോട്ടെന്നയിക്കോട്ടെ ശരി ആഹ്